എന്താ
എന്താ സുഖം കേൾക്കണില്ലേ ആഹ് എവടെ പൂ എന്താ വടെ വീട്ടിലാ നല്ല മഴല്ലേ എസ് ലീവിലാണ്
എന്താണ് ഒച്ചപാടും ബഹളൊക്കെ
ഇവിടെ ഒരുഒച്ചപ്പടില്ലല്ലോ അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല അവിടെ ആകെ മഴ മാത്രേള്ളൂ
നല്ല മയ
ചെറുത് രാവിലെ അതിരാവിലെ നല്ല മഴണ്ടായിരുന്നു പ്പൊ ചെറിയ ചാറലോള്ളൂ
എന്നിട്ട് മയത്ത് കുളിക്കാന എടക്കെലും പോവലണ്ടോ
ഉം നാളെപ്പോ കൊളത്തി പോയി നമ്മളെ
എരട്ടകുളം
ഇരട്ടക്കുളല്ല മറ്റേ മറ്റേ ഗോതമ്പോളം ആ അതുന്നെ അതന്നെ യെസ് അത് തന്നെ ആ ഹാ ഹാ അള്ളാ
രസയിരുന്നു അല്ലെ
നല്ല രസേനി നന്നി ഞങ്ങള് പോയന്ന് പത്തി ഇരുപത്തഞ്ചാള് നേർച്ചെന്റെ ലാസ്റ്റ് ദിവസാ പോയത് അപ്പൊ ന്താ ഞങ്ങള് ഞങ്ങള ഫസ്റ്റ് എത്തിക്കണേ ഞങ്ങ എത്തി നോക്കുമ്പോൾടെ പിന്നെ എങ്ങനൊ വരുന്നുണ്ട് ഫുള്ള് ഞമ്മള കൊളയത്തെടീയും കൊളത്തി നീന്താ സ്ഥലല്ല ആഹ്
ഈ കുളത്തിനെ കുറിചെന്ത അന്റെ അഭിപ്രായം? ഇതൊരു നല്ലൊരു റീഫ്രഷ്മെന്റ് ആണല്ലേ ഞാ ഞങ്ങള് ഇപ്പൊ നേർച്ചേന്റെ കാര്യം പറഞ്ഞപ്പോ ഏ ഒന്ന് രണ്ട കൊല്ലം മുമ്പേട്ടെ ഒരു നേർച്ചന്റെ സമയത്ത് ഏ നമുക്കുള്ള ഡൂട്ട്ന്റെന്ന് വെച്ചാല് കൊണ്ടാകാനുള്ള ക്രേച്ചർണ്ടല്ലോ വല്ല്യ ക്രേച്ചർ നമ്മള് ഈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ആ വല്യ പെട്ടി ഒരു ഇതിൽ എത്രയോ ഇരുപതോ പതിനേ ഇരുപ- അത്രയായിട്ട് ഓരോ പൊതുകളായിട്ട് അങ്ങനെ അട്ടി വെച്ച് കൊണ്ടൊകാനുള്ളതാണ് ആ അതിന്റെ ഡ്യൂട്ടി ണ്ടായിരുന്നു അപ്പൊ ഡ്യൂട്ടി എന്താ ച്ചാല് വല്ല്യ ലോറി ണ്ടാവുംനമ്മള കസന്റ് അവിടെ ഒരു ഏ ഹാജിന്റെ കീഴ്ല്ള്ള ലോറിയാണ് അപ്പോ അതില് പോയിട്ട് തിരൂര്ന്ന് തിരൂര് ഏതോ പോലീസ് പടിയോ അങ്ങനതോ സ്ഥലത്തുന്ന് ഏ എത്രോ ആയിരത്തി എണ്ണൂറ് രണ്ടായിര കണക്കിന് റേറ്റർ അട്ടി വെച്ചിട്ട് ഏ കോളേജിൽ കൊടുന്നെറക്ക അതോരു നല്ല വൈബിള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം നേർച്ച അവസാനിച്ചിട്ട് തിരിച്ച് ക്കാണ്ട് ഞങ്ങള് നേരെ പോയി ഗോതമ്പ് കൊളത്ത് പോയി ചാടി എന്താ ഒരു റീഫ്രഷ്മെന്റ് അറിയോ ഒരു അന്ന് രാവിലെ മുതൽ വൈന്നേരം വരെ ഈ പെട്ടി പിടിച്ചോണ്ട് കയ്യൊക്കെ ഇങ്ങനെ തഴമ്പിചക്കൻ നല്ല ക്ഷീണണ്ട് മേത്താകെ പൊടി ഈ അറിയാലോ ഈ കെട്ടിയെടുക്കുന്ന അടു ഫാക്ടറിന്നൊക്കെയാണ് ബെഡ് എടുത്തോണ്ട് വരണത് അപ്പൊ അവിടെക്കെ വെച് ആകേ പൊടിയിലൊക്കെ കുളിച്ച് നേരെ പോയി വള്ളത്തിൽ ചാടുമ്പോുള്ള ഒരു ഒരു സുഖം ണ്ടല്ലോ എന്താ രസംല്ലേ.
അതൊരു പ്രത്യേക അനുഭൂതിയാണ് കാരണം ഞങ്ങളി ങ്ങനെ കൊളത്തി പോയപ്പോ അവിടെ വേറെ ഒരുത്താൻ പറയുണ്ടേ ഓൻ ആദ്യമായിട്ട് നീന്താൻ പഠിച്ചേ ഇതിന്റെ മുന്നുള്ള ഇതൊരു നേർച്ചക്ക് വന്നിട്ട് അന്നോണോ ഓൻ ആദ്യമായിട്ട് കുളത്തേക്ക് വരണേ ഏ അപ്പ ഈ എല്ലാ നേർച്ചക്കും കുളത്തേക്കും വരല്ഒരു നേർച്ച ച്ചാക്കിടത് ക്കാണ് ആള് ഞങ്ങൾക്ക് എന്താ ജോലിണ്ട് ഈ ഇതിന്റെ പരിപാടി എന്താണ് വെച്ചാല് ഭക്ഷണം വിതരണം ചെയ്യാ വരുന്ന ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും അങ്ങനെ വരി വരി വരിവായി വരുന്ന ആളുകൾക്കിങ്ങനെ നമ്മളിങ്ങനെ ഫുഡ്കൾ കൊടുത്തുകൊണ്ടേ ഇരിക്ക
അന്നാ കൊടുത്ത സമയത്ത് എന്തേലും വെറൈറ്റി അനുഭവങ്ങളോ അനെ എന്തേലുമക്കെ ഒരു പ്രത്യേക ഏ ഞമ്മള് ഏ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോ മണിക്കൂറുകളോളം വരി നിന്നിട്ട്. നമ്മടെ മുമ്പിലേക്കാണല്ലോ വരുന്നത് അപ്പൊ അവരെ നമ്മുക്ക് ഇതിങ്ങനെ വെറുതെ. കൊടുത്താ മതിയാവും പക്ഷെ ഈ വരുന്ന ആൾക്കാർക്ക് അവരൊരു വലിയ കാര്യത്തിലാണ് അവർക്ക്. ഏ നമ്മുടെ അടുത്തുന്ന് ഒരു പൊതി എക്സ്ട്രാ കിട്ടിയാല് അങ്ങനെയൊക്കെ ഒരു ഓരോ മനോഭാവായികാരം. ആ അങ്ങനത്തെ എന്തേലൊക്കൊ ഒരു അനുഭവം അങ്ങനെ എന്തേലൊക്കെ ഒരു ചിന്ത അന്ന് വന്നിരുന്നോ മനസ്സിൽ.
ഓ ധാരാളം അന്ന് എത്രയോ പേര് വന്നിങ്ങനെ ചോദി നമ്മളോട് ചോദിക്കും. മോനെ ഒരു പൊതി കൂടി തരൂ മോനെ അയൽവാസിക്ക് വയ്യ. മോനെ കൂടെ ഒരാളെ വിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തില് ധാരാളം എന്താപ്പോ അയൽ. അയൽവാസികളോടും കുടുംബക്കാരോടും സ്നേഹം പുലർത്തുന്ന ധാരാളം വ്യക്തികളെ നമുക്ക്. കാണാൻ സാധിച്ചു എന്നത് ആ ഒരു ദിവസത്തെ വളരെ ഒരു. ഒരു നല്ലൊരു മൊ ഒരു അനുഭവമായിരുന്നു അത് ഞമ്മള്. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് പോകും ഇത്രയും. അയൽവാസികളോടൊക്കെ ബന്ധം പുലർത്തുന്ന ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടുപോയി. ഏയ് കാരണം ഓരോരുത്തര് വന്നിട്ട്. എൻ്റെ രണ്ട് അയൽവാസികളുണ്ട് ഓരിക്ക് വരാൻ കഴിയില്ല അതുകൊണ്ട് അഞ്ച് പൊതി വേണം. നമ്മള് രണ്ടു പൊതി കൊടുത്ത് പറഞ്ഞയക്കാണ് അവരെ അഞ്ച് പൊതി ചോദിക്കുവാ. എന്നിട്ട് അവിടെ വരിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുക. ഇങ്ങനെ ധാരാളം അനുഭവങ്ങളെ നമുക്ക് അതില് കാണാൻ സാധിച്ചു. ഇത് നമ്മള് എങ്ങനെ ഇതിനെ മറികടന്നെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് അപ്പുറത്ത് എന്ന് പറയും. പരാതി പറയാൻ എന്നിട്ടാ ഈ വരീന്ന് ആളോട് പറഞ്ഞേക്കും പിന്നെങ്ങാട് . കയറാൻ വഴിയില്ലല്ലോ.
അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നോ ഒരാൾക്ക് ഇത്ര എണ്ണം വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നോ. അതുപോലെ തന്നെ ഈ നിങ്ങളെ ഞാൻ അത്ഭുതം കൂറിന്ന് പറഞ്ഞല്ലോ എ അയൽപക്കത്തോടും. അഥവാ കുടുംബങ്ങളോടുള്ള ഒരു ബന്ധം അത് കണ്ട് അത്ഭുതം കൂറിന്ന് അത് ശരി. ഒരു പരിഹാസ്യ രൂപേണ പറഞ്ഞതാണോ ഏ. അവരടുത്ത് അല അയൽവാസി രോഗാണ് എന്നുള്ളതൊക്കെ ഒരു. ഏ കൂടുതൽ പൊതി കിട്ടാനുള്ള ഒരു അടവായിട്ട് പറയുന്ന രണ്ടും രണ്ടും ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലേ. ഈ ആളുകളുടെ ആത്മാർത്ഥത അനുസരിച്ച് നമുക്കിപ്പോ ഉള്ളിലോട്ട് നോക്കാൻ പറ്റൂല്ലല്ലോ എന്ത് തന്നെയാ. അവര് ഇത്രയും ദൂരം താണ്ടി വന്നിട്ട് രണ്ടു പൊതിൽ ഒതുങ്ങി പോവാന്ന് പറയുമ്പോ. ഏഹ് അതൊരു വെഷമമുള്ള കാര്യാണ് അപ്പ അവര്. ഇതിങ്ങനെ ഒക്കെ പറയാനും ഇടയുണ്ട് മാസം ആവാനും സാധ്യതയുണ്ട് എന്താ അന്റെ അഭിപ്രായം.
നമ്മളിത് രണ്ടു പൊതിയിൽ ഒതുക്കുന്നത് നമ്മളിത് ഓലെ വീടുകൾക്കൊക്കെ. ഒക്കെ ചോറ് എത്തിച്ച് അഞ്ച് നേരം തിന്നാനുള്ള ചോറ് കൊടുക്കുക എന്നല്ല നമ്മളുടെ ലക്ഷ്യം അതല്ലെങ്കില്. ഒരു അഞ്ച് പൊതി കൊടുത്തയച്ച് രണ്ട് ദിവസം ചൂടാക്കി തിന്നാനുള്ള ഫു ഭക്ഷണം കൊടുക്ക എന്നുള്ളതല്ല. നമ്മള് ഈ ഒരു. പരിപാടിയിൽ ഓരെ പങ്കാളി ആക്കുക അതിൽ നിന്നോരു അല്പം അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ കഴിയുക. എന്നുള്ളൊരു. ഒരു അനുഭൂതി കിട്ടാനാണ് ഓല്ക്കത് കൊടുക്കുന്നത് അല്ലാതെ ഒരു നേരം വയറ് നിറ. ച്ച് ചോറ് കഴിക്കാനല്ലല്ലോ അതിനാണേ പോലും ഇങ്ങോട്ട് വരണ്ടല്ലോ പെരേന്ന് ചോറ് ഉണ്ടാക്കി. തിന്നാ പോരെ. ഇതില് പങ്കാളി ആവാനല്ലേ വരുന്നത് അപ്പൊ ഒരു രണ്ട് പൊതിയിലൊക്കെ ഒതുക്കുക എന്നുള്ളതാ നല്ലൊരു നല്ലൊരു കാ.. പ്രായം തന്നെയാണ്. അല്ലെങ്കില്.
അത് ശരിയാണ് കാരണം. ഇതുന്നുള്ളത് ഈ പൊതി എന്നുള്ളത് ഒരു അതിന്റെ ആ ഒരു. മൊത്തത്തിലുള്ള ആ ഒരു നേർച്ചയിടിലിൻ്റെ പരിപാടിന്റെ ഒക്കെ ഒരു. ഒരു ഒരു അതിന്റെ ഒരു ഭാഗവാക്ക് ആവാനും. അതിന്റെ ഒരു ബർക്കത്തും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് പക്ഷെ എന്ത് പറഞ്ഞാലും സമീപവാസികൾക്ക് ഈ ഏഹ് കൊണ്ടുപോയി ലോറിയില് സമീവാസികളുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നൊരു ഏഹ് പ്രവണത പണ്ട് മുതലേ ഇണ്ട് ഏ കാരണം അങ്ങനെ ചെയ്തിലാന്ന്ണ്ടെങ്കിൽ അവര് തല്ല്ണ്ടാക്കും ആ രീതിയില് നമ്മുടെ ഏഹ് തുടർ നടപടിയാണ് നമ്മുടെ ഏഹ് നടത്തിപ്പിനെ ബാധിക്കുന്ന രീതിയില് സമീപവാസികള് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന കാരണത്താല് ഓരോ വീട്ടുകാർക്കും പത്തും ഇര്വതും അവരിങ്ങനെ ഓഡർ തര്ലാണ് ഏ ഒര് ഓലോട് ചോയ്ക്കും എത്ര പൊതി വേണം പത്ത് അഹ് ഓരോര്ത്തര് പറിം പത്ത് ഓരോര്ത്തര് ഇരുവത് ഓരോര്ത്തര്ക്ക് രണ്ട് പെട്ട്യറ്റെ വല്ല്യ ക്രൈറ്ററൊക്കെ കൊണ്ടുപോയി ഇവരിത് ഇവര് ചെയ്യ്ന്ന് വെച്ചാല് ഈ ഒരു നേർച്ചയുടെ ആ ഒരു അനുഗ്രഹീത അനുഗ്രഹീതയിട്ടുള്ള ആ ഒര് ഹ് അന്തരീക്ഷത്തിൽ കളങ്കപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉള്ളൊരു പെരുമാറ്റച്ചട്ടം ഹ് അങ്ങനെ ഒര് അനുഭവം
ആ അത് അ അത്തരത്തില് ഞാനും ഏ അവ്ടെ ധാരാളം പേരെ കണ്ടു. അതിൽന്ന് എനിക്ക് മനസ്സിലായത് നമ്മുടെ നെലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ കൊടുത്തു പോരുന്നു എന്നുള്ളതാണ് കാരണം ഓരോരുത്തര് വന്നിട്ട് ഹ് ഏഹ് എനിക്ക് നാളേക്ക് ഇത്ര പൊതി വാങ്ങ്ണ്ടൊ ഏ മാനേജറെ ഇത്ര വാണം എന്ന് പറഞ്ഞ് ഓരോര്ത്ത ഓരോര്ത്തരങ്ങനെ പോവാണ്. അമ്മക്ക് ആകെ ഒരു വഴിയുള്ളു ആഹ് സെറ്റാക്കാം അത് ചെയ്യാം ചെയ്യാന്ന് പർഞ്ഞ്ട്ടോര്ക്ക് കൊട്ക്കാന്ന്ള്ളതാണ് കാരണം അഹ് കൊട്ത്തില്ലെങ്കിൽ അഹ് നാളെ നമ്മ്ളെ നെല നെലനിൽപ്പിന് ബുദ്ധിമുട്ടാവും എന്ന് ഓർത്തിട്ടാവും നമ്മളങ്ങനെ കൊടുക്കുന്നത് ഇതിനെ കളങ്കപ്പെടുത്തലാണെങ്കിൽ കൂടി പക്ഷേ ഏഹ് ഇതിന്റെ ഒരു മറ്റ് മറ്റൊരു വശം എന്താവെച്ചാല് ഇത്രയും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഓലൈമന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏ നടത്തിപ്പുകാരല്ല ഇതീ ചോയ്ച്ചു വാങ്ങുന്ന ആളുകള് അഹ് ഇതിന്റൊര് ബഹ്‌ ഏ ബഹുമാന്യത്യൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിങ്ങനെ ഹ് വാരി കോരി കൊണ്ടുപോവാന്നല്ലാതെ ഒര് പങ്കാളിയാവാ ന്നുള്ള ലക്ഷ്യത്തോടെ ഒരഅല്പം കൊണ്ടോവാന്നുള്ള ആ ഒര് ചിന്താഗതിയിലേക്ക് മാറണ്ട ആവ്ശ്യകത കൂടിയിട്ടുണ്ട്.
തീർച്ചയായിട്ടും ഏ കാലത്രയും പുരോഗമിച്ച ഈ സമയത്ത് ഇങ്ങനെയ്ള്ള ചിന്താഗതികളിൽ നിന്നുള്ളൊരു മാറ്റ റ്റമില്ലാന്ന് പറയുമ്പോ അഹ് വളരെ അപലദനീയമാണ്. ഹ് മറ്റൊരു കാര്യം ന്ന് പർഞ്ഞാല് ഈ പൊതുജനത്തെ തൃപ്തിപ്പെടുത്ത അവരെ കൺട്രോളെയ്ത് നമ്മുടെ കയ്യ്ലൊതുങ്ങി നമ്മളെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ ഏഹ് ബഹുരസത്തോടെ ഹ്മ് ഹേ ല്ല ബഹു ഏ ബഹുകാമ്യത്തോടെ നടത്തി കൊണ്ടു പോവാന്നുള്ളതൊരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യാണ് കാരണം മാസിസ് ആസ് ന്നൊക്കേണല്ലോ പറയൽ ജനം കൈതയാണല്ലോ അവരെ അവര്ടെ ഹ് ചിന്താഗതിയെ മനസ്സിലാക്കാന്ന് പർഞ്ഞാൽ കൊർച്ചൊരു ന്നയ്പ്ള്ള പണിയാണ്ന്നാണ് എന്റൊര് മനസ്സിലാക്കല്
അതെതെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ട്ടുള്ള ഒര് പരിവാടി തന്നെയാണ് അതുപോലെ ഈ നമ്മള് ഇത്തരത്തിലിങ്ങനെ വാരിക്കോരി കൊട്ക്കുന്നത് കൊണ്ടാണ് നമ്മളെ നിലനിൽപ്പ് നടക്കുന്നതും അതുപോലെ അവരിപ്പോ നമ്മുടെ പുതിയ കെട്ടിടത്തിൻന്റെ പണി തുടങ്ങാന് അനുവദിച്ചിട്ടുള്ളതും വൈകാതെ തുടങ്ങുമെന്നൊക്കെയാണ് അധികൃതർ അറിയിച്ചത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്രയും കാലം വളരെ ഏഹ് സിസ്റ്റമാറ്റിക്കായി ഇത് നടത്തിക്കൊണ്ട് പോന്നത് കൊണ്ട് അതില അവര് തൃപ്തരായത് കൊണ്ടാണ് ഇപ്പൊ അനമുക്ക് അതിനുള്ള അനുമതിയൊക്കെ കിട്ടിയത് എന്നുള്ളതാണ്.
ശെരിയാണ് ഇത് മൊത്തത്തില് ഇവിടെ വലിയൊരു വരുമാനത്തിന്റെ സ്രോത സ്രോതസ്സായിട്ട് അവരിതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോ പലറും ഏഹ് സ്വന്തം ജോലിക്ക് പോയി ഏഹ് സമ്പാദിക്കുന്നതിനേക്കാൾ ഒരു ബദൽ സംവിധാനം ആയിട്ട് ഏഹ് അവർക്ക് ദൈവത്തിന്റെ ഭാഗത്ത നിന്നും കനിഞ്ഞു കിട്ടിയ ഒരു ഏഹ് ഒരു അസുലഭമായിട്ടുള്ളരു ഒരു ഉം തങ്ങള് ഒരു ആ ഒരു ആ ഒരു ആത്മീയതയെ അതൊരു കളങ്കപ്പെടുത്താ അതിനെ ഒരു ചൂഷ് ചൂഷണം ചെയ്യാനുള്ള ഒരു മനോഭാവം എന്നുള്ളത് തീർത്തും ഉഴിവാക്കപ്പെടേണ്ട ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതെ അതെ അത് താങ്കൾ പള പറഞ്ഞത് വളരെ ശരിയാണ് കാരണം അവരിതൊരു പരം ഏഹ് പണം കായ്ക്കുന്ന മരമായി കണ്ട്. അവർക്ക് കിട്ടും. അവര് ജോലി ചെയ്തെന്നെ കിട്ടുന്ന പൈസ അവിടെ സൂക്ഷിച്ച വെച്ച്. ഇത് ദൈനംദിന ചെലവുകൾക്ക് ഇത്തരം ഇതിൽ നിന്ന് കിട്ടുന്ന പൈസകൾ ഉപയോഗിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എന്ത് തന്നെ ആയാലും ഏ സ്വന്തമായിട്ട് നേടിയെടുക്കുന്ന ഒന്നും, ഏ വെറുതെ കിട്ടുന്നതിനോട് ഏഹ് ഒരിക്കലും സമംമാവൂല എന്നുള്ള ഒരു ചിന്ത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
അതെ അതെ അത് വളരെ ശരിയാണ്. കാരണം നമ്മള് സ്വന്തമായി അധ്വാനിക്കുമ്പോൾ നമ്മള് വിയറുപ്പറ്റിയിട്ട് നമ്മൾ നേടിയെടുക്കുന്നതിന് പ്രത്യേകമായൊരു ഒരു ഉറപ്പ് കെട്ടുറപ്പുണ്ട്. വെറുതെ കിട്ടുന്നതിനെന്തുണ്ടാവില്ല നമുക്കൊരു ഉം മൂല്യം ഉണ്ടാവില്ല. നമ്മൾ അതിനൊരു മൂല്യം കൊടുക്കൂല്ലല്ലോ ആ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളാണിത് ഇപ്പോൾ ഉള്ളത്. ആഹ് ഇപ്പൊ താങ്കളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഇനി ജോലിയുണ്ട് ജോലിയിലേക്ക് കടക്കണം.
ഓ ഓക്കെ ശരി